ക്കാവോ
ആഹ് കേൾക്കുന്നുണ്ട്
ആഹ് ആഹ് അതെ ഞാനൊരു അഡ്വൈസ് ചോയിക്കാൻ വിളിച്ചതാണ് അതെടാ ഓവ് പി ന്താണ് ഈ നമ്മടെ കിച്ചണൊക്കെല്ലേ അത് ഒന്ന് ബ്യൂട്ടിഫുളായിട്ട് വെക്കാനുള്ള ടിപ്സ് വലതും അറിയാവോ ഞാൻ കൊറെ എന്താണ് എത്രഎന്തൊക്കെചെയ്തിട്ടും അ ടക്കളങ്ങട്ട് ബ്യൂട്ടിഫുളാആവണില്ല ഒരു എന്താ പറയാ ഏഹ ഏഹ് എല്ലാരും എന്നെ വഴക്ക്പറയും ഇതെന്താഇങ്ങനടക്കള മ്മ് മര്യാദക്ക ഒഇട്ടൂടെ അങ്ങനെയൊക്കെ ചോദിക്കും നിന്റെഅട് ക്കളനല്ലഭംഗിയുണ്ടോ ങ്ങള് എന്താണ് നിങ്ങള് ചെയ്യുന്നന്ന് ക്ലീനിങ് പ്ര ഒന്ന്
എം എന്റെ അട്ക്കള ക്ലീന് ക്ലീനൊക്കെ തന്നെയാണ് പക്ഷെ ഞാന് ചെറുതാഴ്റ്റ് ഡെറ്റോളൊക്കെ എട്ത്തേ ചെറിയൊരു ബ്രഷ് എടുത്ത് കാണ്ടൊക്കെ ഒരച്ച് ക്ലീൻ ചെയ്യൂം ആഹ് അങ്ങനെയൊക്കെ ക്ലീൻ ചെയ്യും
ഓ ഹോ ആഹ് അഹ് പിന്ന ഈ മണിപ്ലാന്റ് ഒക്കെ കാണാല്ലോ ചിലര് അടുക്കളയില് അത് അതൊക്കെ എവിടെ കിട്ടും മേടിക്കുന്നതാണോ
മേടിക്കുന്നതുണ്ട് പിന്നെ ചില സ്ഥലത്തൊക്കെ ഒന്നായിട്ട് പെരന്ന് കെടക്കുന്നുണ്ടാവും വെറുതെങ്ങനാ നമ്മളൊന്ന് ജസ്റ്റ് ആഹ് ചെല സ്ഥ ചെല നമ്മൾ ജസ്റ്റ് മണ്ണിൽൊന്ന് വെച്ചാ മതി അപ്പൊ അതൊന്നായിട്ട്
ആണ്ല്ലാം ഉം ഉം ഉം ആഹ് അപ്പൊ ഞാനത് ഒന്ന് ചോക്കാനായിട്ട വി വെിച്ചതായിരുന്നു ഓഹ് ആഹ് ഞാനിപ്പോ അതൊക്കെ ഒന്ന് ചോിക്കാനായിട്ട് വിളി പിന്ന ആവശ്യ ഇില്ലാത്ത,, സാധനങ്ങളൊക്കെ ആദ്യെടുത്ത് മാറ്റണം കുറെ എഹ് വേണ്ടാത്ത ഒരു പാത്രങ്ങൾ ആവശ്യത്തിൽ കൂടുതലായാലും നമ്മുടെ അടുക്കള എത്രണം നമ്മൾ ഇതാക്കി വെച്ചാലൊന്നും ഉം ശരിയാവില്ല പിന്നെ ഈ ഊം ക്ലീനിങ്ങിന് നമ്മടെ എന്താ ടവ്വൽ ആണോ യൂസ് ചെയ്യുന്നത് നമ്മിട്ക്സ് സ്ലാബ് ഒക്കെ തുറക്കാനായിട്ട് ടവൽ തന്നെയാണല്ലേ ആഹ് ആഹ് അഹ് ഇനി ഓൺലൈനിൽ കൊറെ സാധനങ്ങൾ കണ്ട അതൊക്കെ നല്ലതാണോന്ന് അറിയില്ല
അതെ ഹോം ഓൺലൈന്ല് ചിലതൊക്കെ നല്ലതാവും ചിലതൊക്കെ ക്വാളിറ്റി തീരെ കുറഞ്ഞതാവും
ആണല്ലൊ അഹ് ഞാൻ ഒരു വൈ്പ് പോലത്തെ ഒരു സാധനം കണ്ടായിരുന്നു നല്ലതാണൊന്ന് അറിയില്ല നമ്മടെ ഈ ഒരു ഹാന്റി ലൊക്കെ ആയിട്ട് വന്നിട്ട് ആഹ് അത് തന്നെ അത് നല്ലതാണോഅത് കണ്ടിട്ടുണ്ടോ അത്
കണ്ടിട്ടുണ്ട്
അഹ് അത് വന്ന് ഒന്ന് യൂസ് ചെയ്തോക്കാം പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം
ചച പക്ഷം സുഖം
ഫുഡൊക്കെ കഴിച്ചായിരുന്നോ ചായൊക്കെ ചായ കുടിച്ചു ഇതേ ഇരിക്കിണോ ള്ള് അപ്പൊ ഞാൻ ഈ അട്ക്കള കണ്ടപ്പോളാണ് എനിക്കൊന്ന തന്നെ വിളിച്ചന്ന് ഒരിത് ചോദിക്കാന്ന് വിചാരിച്ചത്
ആഹ്
പിന്നെ ആം ഈ,, കിച്ചൺ സെറ്റ്സ് കിച്ചണില ഇങ്ങനത്തെ പാത്രം പ്ലേറ്റ്സ് ഒക്കെ ഇങ്ങനത്തെതാ യൂസ് ചെയ്യുന്നത്
ഞങ്ങള്്ഗ്ള് അല്ല ഗ്ലാസ്സ് ആഹ്
ഗ്ലാസ്സിന്റെ പ്ലേറ്റ്സ് ആണ്ല്ലേ യൂസ് ചെയ്യുന്നത് ഗ്ലാസോ നമ്മള് വെള്ളം കുടി ക്കുന്നതൊക്കെ
വള്ളം കുടുക്കാനും ഗ്ലാസ് സ്റ്റീലിന്റെല്ല
എല്ലാം ഗ്ലാസ് സ്റ്റീലല്ല ഗ്ലാസ് ആണല്ലാം ആഹ് ഞാനതൊക്കെ മാറ്റണംന്ന് ഓർത്താ ഇരിക്കാനെട്ടോ ഞങ്ങള് എല്ലാം സ്റ്റീലിന്റെ പ്ലേറ്റ്സും ഗ്ലാസ്സസ് ആ ഗ്ലാസ് പിന്നെ ഗെസ്റ്റ ഒക്കെ വരുമ്പോൾ മാത്രം ഗ്ലാസ്സിന്റെ ഗ്ലാസ് ണ്ടാവും അല്ലെങ്കിൽ നമ്മള് സ്റ്റീലിന്റെ തന്നെയ നമ്മ കുട്ടികൾക്കാണെങ്കിലും ആ കൊടുക്കുന്നത്
ആഹ് കുട്ട്യേൾക്കൊക്കെ ചെറിയ സ്റ്റീല്ല് കൊടുക്കും
ആഹ് അത് ല്ലേ പിന്നെ ഈ കുക്കെയ്യുന്ന പ പത്രങ്ങളൊക്കെ അലൂമിനിയം ആ സ്റ്റീൽ
അലൂമിനിയത്തില്
അലൂമിനിയം ആണ്
ആഹ് എന്താണ് കറി തൂമ്പിക്കാനും പിന്നെ ചെലതൊക്കെ പിന്നെ ഗ്യാസ് സ്സിന്റെ പ്രോബ്ലം ഉള്ളത് കാരണം ചെലതൊക്കെ ഇപ്പോ എന്താ മൺ ഗുടുക്കെലൊക്കെ അടപ്പത്ത് വെക്കും
ആഹ്
എന്താ അവടെ ഗ്യാസ് കിട്ടാനൊക്കെണ്ടോ?
ഗ്യാസ് പണിയാണ് അന്നാലും എങ്ങനെങ്കിലൊക്കെ ആഹ്
എല്ലോട്ത്തും അതന്നെ ഗ്യാസ്
ആ നിങ്ങടെ എങ്ങനത്തെ സ്റ്റൗ്വ്വ്
സ്റ്റവ്വ് മൂന്നെണ്ണം ഒള്ളതില്ലേ? ആ ഗ്ലാസിന്റെ
ഗ്ലാസിന്റെണല്ലേ? ഉം ഉം അത് നല്ലതണ് ഗ്ലാസ്സിന്റെ
ആഹ് ആ്ഹ് അത് ക്ലീൻ ചെയ്താലൊക്കെ നല്ല വൃത്തീല് കാണാം
ആഹ്
ഉം
പിന്നെ എന്തെന്നാ ഉം ഉം കൊറെ കിച്ചൺ ഗാഡജറ്റ്സ് ഒക്കെ നല്ലത് ഓൺലൈനിൽന്ന് വാങ്ങിക്കുന്നതാണോ? നല്ലത്
അല്ല ഞങ്ങള് ഓൺലൈനിൽ ഞാന് സാധാരണ ഒന്നും വാങ്ങലില്ല. ഞാനൊക്കെ കണ്ട് ഞമ്മള് ബോധ്യപ്പെട്ടിന് ശേഷം മാത്രം കടയിൽ പോയിട്ട് വാങ്ങലാ
ഓ ഓ ഓ ഓ
ഓൺലൈനിൽ പലരും ഓൺലൈനിൽ വാങ്ങുന്നതൊക്കെ കണ്ടിട്ടുണ്ട്
ഈ കിച്ചണില എല്ലാ പഴയ സാധനങ്ങളും മാറ്റിയിട്ട് പുതിയത് വെച്ചാലോ നല്ല അങ്ങനെയെങ്കിലും കൊറച്ച് ഭംഗിക്ക് കിടക്കട്ടെ നോർത്ത്ട്ട് അങ്ങനെയ്ക്കയാ ഉം ഉം അപ്പൊ ആഹ്
എല്ലാവരുടെ അടുക്കള കണ്ടലൊക്കെ അപ്പൊ ഞമ്മളതൊന്നും ഒന്നും ആവുല്ല
ഞങ്ങള ഒന്നാമത് ഭയങ്കര വലിയ അടുക്കള ആാണ് ആ വിട് ആരെങ്കിലും അടക്കളേന്ന് വിളിച്ചാല് നട ആഹ് ഭയങ്കര പണിയ ക്ലീൻ ചെയ്തിടാനായിട്ട്
ആഹ് പിന്നെ ക്കുമ്പോ സ്കൂളും കൂടി അവധി ആയതൊണ്ടേയ് കുട്ട്യേളെ പൊട്ടിത്തെർപ്പും നോക്കണ്ട എന്തേ പ
ഈ ആ സ്കൂളള്ളത് ഉം കൊറച്ചൊക്കെ കഴിഞ്ഞു ഇനി ബുക്ക് കവറിയ്യണം യൂണിഫോം കിട്ടിട്ടില്ല കുട്ടികളുടെ, അങ്ങനത്തെ കാര്യങ്ങൾ അതൊക്കെ
പിന്നെ ആഹ് ഇവിടെ ഒക്കെ കഴിഞ്ഞു.
ആഹ് ഈ സ്കൂള് എപ്പഴാ തുറക്കുന്ന ജൂൺ.
ജൂൺ ഒന്നിനല്ലേ തിങ്കളാഴ്ച.
തിങ്കളാഴ്ച ജൂൺ ഒന്നാണല്ലേ അപ്പൊ ജൂൺ നേരത്തേ.
തിങ്കൾ അല്ല കേട്ടോ അടുത്ത തിങ്കള്. മറ്റന്നാള് അല്ലാത്ത പിറ്റതെ തിങ്കള് പെരുന്നാളുക്കത്തെ പർച്ചേസിങ്ങ് കഴിഞ്ഞോ?
ഉം ഉം. പിന്നെ എന്തെന്നാണ് കുട്ടികൾക്ക്. പെരുന്നാളിന്റെ കഴിഞ്ഞിട്ടില്ല തുടങ്ങിയിട്ടില്ല.
എടുക്കുന്നുണ്ടോ?
ഉം ആഹ് എടുക്കണം മോളുടെ ബർത്ത്ഡേ ആണേ. അപ്പം അതുകൊണ്ടാണ്. അതും കൂടെയാ അത് ആഹ്. എങ്കിൽ ശരി എന്നാ ഞാൻ വിളിക്കാം.
ആഹ് ഓക്കേ.
ശരി ശരി. ഞാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞു.